ഹലോ
ആഹ് കേൾക്കുന്നില്ലേ?
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെ വിശേഷം?
നല്ല നല്ലന്നെ ഇങ്ങനെ പോവുന്ന്
ആഹ് ഈ സമയത്ത് വിളിച്ചു ബുദ്ധിമുട്ടായോ? ആഹ് ആഹ് ക അതെ അതെ കുട്ട്യാളൊക്കെ ഒറങ്ങിയോ?
കുട്ടികളൊന്നുല്ലപ്പാ കല്യാണകൈഞ്ഞ് നാല് കൊല്ലായി കുട്ടികളായിട്ടില്ല
ആഹ് ആഹ് ഞാൻ മറന്നു പോയി അത് ആഹ് ആഹ് ഞാ എനിക്കോ?
ആഹ്
എനിക്ക് മോളുണ്ട് ഒരു മോളല്ലേ ഒ ള്ളൂ
ആഹ് ഒ റങ്ങിയോ?
ഇ ല്ല ഒറങ്ങിയിട്ടില്ല അവള് ഒറങ്ങാൻ പോണെള്ളൂ
ആഹ് ബർത്താവോ
ആഹ് പൊർത്താണ് ഭക്ഷണൊക്കെ കഴിച്ചോ?
ആഹ് ഭക്ഷണം കഴിച്ച്
ആഹ് ആഹ് എന്താ രാത്രി ചപ്പാത്തിയോ ചോറ് എന്താ കഴിക്ക ഏഹ്? ആഹ് ആഹ് ആഹ്
എപ്പങ് സ്പെഷ്യൽ ആയിട്ട്ണ്ടാവും യടക്ക് ഇങ്ങനാ ഇല്ലി ല്ല നിങ്ങളെ നാടേടാ?
ഞങ്ങള് ഇവിടെ ഞങ്ങളെ നാട്ടില് ചോറ് ന്നെയാണ്
എവിടെയാണ്
ഇവിടെ ഉം പിന്നെ മലപ്പുറം
ഓ ഞമ്മൾ കണ്ണൂരാ
ആഹ് ആഹ്
ഉം
വേറെന്തെല്ലാം വിശേഷം
നല്ലന്നെ അപ്പാ നിങ്ങള് ഫുഡ് എല്ലാം കയിച്ച് കടന്നാ
ആഹ് അല്ലേ കിടക്കാൻ പോണള്ളൂ കുറച്ച് വൈകും ഉച്ചക്കൊക്കെ ഒന്ന് കിടക്കണ കാരണം രാത്രി ഒന്ന് നേരം വൈകും രാത്രി ഒന്ന് നേരം വഴകും കിടക്കാന്
ഓ നമുക്ക് ഉച്ചക്ക് കടക്കാനൊന്നും കയില്ല ക്ലാസ്സിന് രാവിലെ പോയി കഴിഞ്ഞ ഞ്ഞാല് ആറാറരെ ആവും വീട്ടിലെത്താൻ
ആഹ് എന്തിനെ പഠിക്കണ ഇപ്പോ
അക്കൗണ്ടിങ് പഠിക്കുന്നുണ്ട്
ആഹ് രാവിലെ പൂവണ്ടാവുംല്ലേ
ആഹ് അടുത്ത മാസം എക്സാ ആന്ന് അപ്പൊ അതിന്റെ കൊറ നോട്ട്സ് എഴുതാനും കാര്യമല്ലാം ഉണ്ടേനോ
ആഹ് ആഹ് ആഹ് അപ്പൊ പിന്നെ രാത്രി നേരത്തെ കിടക്കുവോ
ഇല്ല പതിനൊന്നര പന്ത്രണ്ട് മണിയാവു
ആഹ് ആഹ് ഭർത്താവ് എവിടൊണ് നാട്ടിലുണ്ടോ ആഹ് വീട്ടില ഉമ്മ ആഹ് നിങ്ങ ഇപ്പ നിങ്ങളുടെ നിങ്ങളടെ വീട്ടിൽ തന്നെ ആവുമല്ലോ അല്ലെ
ആഹ് വീട്ടില ഉമ്മ ഉപ്പ അനിയൻ താത്ത
ആഹ് ആഹ് എല്ലാരും ഉണ്ട്ല്ലേ
ഉം
വേറെ എന്തെല്ലാം വിശേഷം മഴൊക്കെണ്ട അവിടെ എങ്ങനെയാ മഴൊക്കെ
മഴ രണ്ട് മൂന്ന് ദിവസവും നല്ല വെയിലേന ഇന്ന് കൊറച്ച് മഴണ്ട്
മഴ ഇണ്ടല്ലേ
നല്ല ചൂടല്ല
ആഹ് നല്ല ചൂടായിരുന്നു
ഇപ്രാവശ്യം നല്ല മഴ കുറവാ
ആഹ് പൊതുവേ കഴിഞ്ഞ പ്രാവശ്യത്ത പോലും മഴ ഇല്ല ഇപ്രാവശ്യം മഴ കൊറവാ കൊറവാ നല്ല ചൂടുണ്ടായപ്പോ വിചാരിച്ച ച്ച് നല്ല മഴയുണ്ടാവുന്നു മഴക്കാലം വന്നിട്ട് അധികം സ്കൂളൊക്കെ അവധിയ ഉണ്ടാവലുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യൊക്കെ ഈ പ്രാവശ്യം അങ്ങനെന്നുമല്ല മഴ കുറവാ മഴ പെയ്തു അതാ ചിലപ്പോ വെള്ളപ്പൊക്കവും മഴയൊക്കെ ആയിട്ട് അങ്ങനെ കുറെ ബുദ്ധിമുട്ടുണ്ട് ഇപ്രാവശ്യെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല
ആ അതെ വെള്ളപ്പൊക്ക എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ
ആഹ് അതെ കുട്ടികൾ ഈ സ്കൂളിൽ പോകണ്ട ടൈമിലൊക്കെ ആവുമ്പോഴേ എല്ലാം മഴയും ബുദ്ധി ബുദ്ധിമുട്ട് ഇപ്രാവശ്യം കുട്ടികൾക്ക് അങ്ങനെയുള്ള ഒരു ഇതൊന്നും വന്നിട്ടില്ല ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല
ആഹ്
വേറെ എന്തൊക്കെയ വിശേഷം എല്ലാർക്കും ഉപ്പക്കും ഉമ്മക്കക്ക സുഖല്ലേ
ആഹ് സുഖം തന്നെ വീട്ടില്
വീട്ടിൽ ഇവിടെ ഉമ്മ ആ ഉപ്പ അനിയത്തി എല്ലരുണ്ട്
ഭർത്താവിന്റെ വീട്ടിലാ
ഏ ഞാനിപ്പോ എന്റെ സ്വന്തം വീട്ടിലാണ് മോ ആഹ് ആഹ് ഇവിടെ അങ്ങ അങ്ങാ നിക്കാൻ വേണ്ടി പോയതാ ആഹ്. അവ്ട്ത്ത പോലെയല്ല ഇവിടെ നമ്മള് അങ്ങനെ വിര്ന്ന് വരുള്ളൂ. വിര്ന്നു വന്നോ? നിങ്ങള അവ്ടെങ്ങനെ എഹ് ഭർത്താവിന്റെ വീട്ടില് പോയി താമസിക്കൊന്നുല്ല.
ഉം ഭർത്താവിന്റെ വീട്ടില് ഇതുപോലെ വിര്ന്നു പോന്ന പോലെ രണ്ട് മൂന്ന്സം നിക്കും അങ്ങന് ന്നെ
ആഹ് അത്ര നിക്ക്ള്ളൂ അല്ലേ എന്തേലും പരിപാടി. ക്കെണ്ടാവുമ്പോ പോവുണ്ടാവുള്ളു അല്ലേ?
ആഹ് അങ്ങിന്നെ.
ആഹ് ആഹ്.
ഉം ഇങ്ങള് പ പണി പണിക്കുന്നെയാ അല്ല പഠിക്കുന്നെയാ.
ഇല്ല പണിയും പഠിക്ക്ണൊന്നുല്ലൃ. അതൊന്നുല്ല മോ മോള് വല്യ കുട്ടിയിട്ടില്ല ഞാന് ഡിഗ്രിക്ക് പഠിക്കാണ്. പിന്നെ വീട്ടില്ലേ വീട്ടില് ആഹ് ഒരു മോളന്നെ ഒള്ളു.
ഉം.
വീട്ടിലെ വീട്ടിലെ പണിന്നെ വീട്ടിലന്നെ. ഇഷ്ടം പോലെ പണിണ്ടല്ലോ വെർതെ വർ ആഹ് അങ്ങനെ പ പഠിക്കാനെന്നുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആഹ് പ്ലസ് ടു കഴിഞ്ഞ് അപ്പോ കല്യാണം കഴിഞ്ഞ് പിന്നെ പഠിക്കാനുള്ള ടൈ ഇതൊന്നും സമയന്നും ഉണ്ടായില്ല.
ഇപ്പത്തെ പിള്ളേർല്ലേ പഠിക്ക് എല്ലാം ചെയ്യ്ന്ന്.
ഇപ്പത്തെ പിള്ളേരൊന്നും കല്യാണത്തിന് സമ്മയിക്കുന്നില്ലല്ലേ അവർക്ക് പ പഠിച്ച് ഒരു ജോലി ആയിട്ടല്ലാണ്ട് അവര് സമ്മയ്ക്കൂല.
മോള് ഡിഗ്രി ഫസ്റ്റ് ഇയറ?
ആഹ് ആഹ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പോ ആഹ് ഇപ്പോ ചേർന്നിട്ടുള്ളു.
ആഹ് ആഹ് ആഹ് ഇപ്പന്നും ഇണ്ടാവൂലേരിക്കുംല്ലേ കല്യാണം?
ഇല്ലല്ല അവള് ചെറ്താണ് ആളില്ല. ആൾ ആഹ് ആഹ് ആള് ചെറ്താണ് പറയാ
ആഹ് ആഹ് അഹ് അഹ് പതിനെട്ട് വയസ്സാവുന്നല്ലേള്ളൂ.
ആഹ്.
ഉം.
വേറെ എന്തൊക്കെ വിശേഷം?
വേറെ നല്ലെന്നെ അങ്ങനെ പോന്ന്. ഇപ്പോ എക്സാമല്ലാ ആനായണ്ട് കൊറെ പഠിക്കാനും.
ആഹ് കൊറെ പഠിക്കാനൊക്കെ ഇണ്ടാവൂലേ? ഇപ്പോ ഡി ഇത് ഡിഗ്രി കഴിഞ്ഞിട്ടാണോ അതോ പ്ലസ് ടു കഴിഞ്ഞിട്ടാണോ?
ഡിഗ്രി കഴിഞ് നാലഞ്ച് കൊല്ലത്തെ ഗ്യാപ്പിന് ശേഷം ന ഇപ്പൊ പഠിക്കാൻ പോന്ന് അയിന്റെടക്ക് കൊറ്ച്ച് ജോലിയെല്ലാം ചെയ്തിട്ട്ണ്ടേനു.
ആഹ് ആഹ് ജോലിന്നൊക്കെ പോയിര്ന്നു അല്ലേ?
ആഹ് ഡിഗ്രി കയിഞിട്ട് അന്ക്ക് ഈയൊരു കോഴ്സ് ഇടുക്കണോന്നുണ്ടേനു അങ്ങന.
ആഹ് ആഹ് ആഹ് ഇങ്ങനെല്ല. ആഹ് അനിയത്തി അനിയനൊന്നുല്ലേ വീട്ടില്.
അനിയന്ണ്ട് ഓന് ബാംഗ്ലൂരാണ്. ഇപ്പം നാട്ടില്ണ്ട് ഇത്താത്തണ്ട് ഇത്താത്ത. കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയ്ണ്ട്.
ആഹ് അങ്ങനെ അയ്ത്താത്ത ങ്ങടെ കൂടെ തന്നെല്ലേ ഇവ്ടെ വീട്ടിൽന്നെ അല്ലേ.
ആഹ് നമ്മെള അടുത്ത്ന്നെ ഉണ്ട്
ആഹ് അവര് അവര് ഭർത്താവ് നാട്ടിലാണോ അതൊ പുറത്താ
ആഹ് നാട്ടിലന്നെ എല്ലാർത്തും നാട്ടിലാ എന്റെയും ഓളതല്ല നാട്ടിലാ
നാട്ടിൽ തന്നെയാണ്ലെ
ഉം
ആഹ് ആഹ് നിങ്ങക്ക് പിന്നെ അവിടെ മാറി താമസിക്കേണ്ട ബുദ്ധിമുട്ടൊന്നുല്ല നിങ്ങളെട്ട അയ കാരണല്ലേ
ഉ ഇല്ലേ ഇല്ലയ
ആഹ് നമ്മുടെ എവിടെന്നെ കല്യാണം കഴിഞ്ഞ പിന്നെ നാട് പിന്നെ വല്ല ആണ്ടിലും ആണ്ടിലൊരിക്ക കാണും പറഞ്ഞ പോലെ കാണള്ളൂ
പിന്നെ വീടെടുത്ത് മാറാലല്ലേ ഇങ്ങൾക്ക്
ആഹ് വീടെടുത്ത് മാറാ വീടെടുത്ത് മാറിയ അപ്പൊ നമ്മൾ അവിടെ തന്നെ വീട് മാറുക ഭർത്താവിന്റെ വീടിൻ്റെ അടുത്ത് തന്നെ അല്ലേ
അതന്നെ ഇട്ക്ക
ആഹ് അധികം അവിടെ തന്നെയ ആഹ് ആഹ് പരിസരത്ത് തന്നെ എടുക്കൊള്ളൂ നമ്മുടെ ഭർത്താന്റെ വീടിന്റെ അങ്ങട് ചേർന്നിട്ട് അങ്ങനെ സ്ഥലം ഇണ്ടെങ്കിൽ അങ്ങനെ എടു
ആയിന് നല്ല എടുക്കാണ്ട്ടുക്കുന്ന ഇങ്ങോട്ടേക്ക എന്തെങ്ങും ഉണ്ടെങ്കിലല്ലേ ഒരിതള്ളൂ
അങ്ങനെ അങ്ങനെ മാറി താമസിക്കണൊരു ഉണ്ട്ട്ട കൊറച്ച് നോട്ടൊക്ക ആയിട്ട് അങ്ങനെ മാറി താമ
ആഹ് ൻ്റെ ഭർത്താവിന് ഒരു പങ്ങളും പങ്ങളേ ഒള്ളു പിന്നെ ഇത്താത്ത പിന്നെ ഉപ്പിയും ഉമ്മയും പെങ്ങളാണെങ്കിൽ ഭർത്താവിന്റെ വീട്ടില നിൽക്കല് മക്കളെല്ലാം അവിടെ ചേർത്തി അപ്പൊ ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സമയവും പോകില്ല ഫുള്ള്
ആഹ് ആഹ് ആഹ് ആഹ് അത് ശരി വേറെ എന്തൊക്കെയ വിശേഷം
നല്ലേപ്പ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നു. ഇല്ല
ആഹ് വെക്കെ ആ വെക്ക വെക്കേഷന് ഇപ്പോ ഒന്ന് ഒഴിവുണ്ടായിരുന്നു അപ്പൊ ഇപ്പോ ന്
ഇപ്പ അടുത്ത് പെരുന്നാളിന് ലീവ് കിട്ടിയതാ
ആഹ് ആഹ്
പിന്നെ ഒരു ലീവ് കിട്ടിയില്ല ആ ടൂറ് പോയിനി നമ്മളെ പഠി പഠിക്കുന്നത് തന്നെ ഊട്ടി പോയിനി രണ്ടു മാസം അപ്പുറം പിന്നെ ഫാമിലി ആയിട്ട് പോക്ക് ഇണ്ട് പിന്നെ ആ ഹസ്ബൻറു ആയിട്ട് പോക്കണ്ട്
അങ്ങനെ പൊറത്തൊക്കെ നല്ലക്കെറങ്ങാനൊക്കെ പോല പൊറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കാ പോവോ
ഇൻക്കാ ലാസ്
നിങ്ങള അവിടുത്തെ കല്യാണൊക്കെ നല്ല രസണല്ലേ
പിന്നെ അടിപൊളിയല്ലേ
ആഹ് നമ്മുടെ നാട്ടത്തെേക്കാളും കല്യാണൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഏ ക്ക
ബിരിയാണി അങ്ങനെ തന്നെ അല്ലേ
ഏഹ് ആഹ് ബിരിയാണി ആഹ് ആഹ് ബിരിയാണി നിങ്ങക്ക് രണ്ട് മൂന്ന് ദിവസം മുന്നേക്കെ അങ്ങനെ പരിപാടിയൊക്കെ തുടങ്ങുവോ
ആ ഇണ്ട് വെള്ള കല്യാണം മഞ്ഞക്കല്യാണം എന്തെല്ലാ ഉണ്ട് ചെലയ അടുത്ത്ന്ന് ആഘോഷിക്കും
ആഹ് ആഹ് ഓഹ് ആഹ്
ഇന്ന് ഇത് മെ മെയിലാഞ്ചിരാവും പിന്നെ കല്യാ
ആഹ് അത്രേ ഉള്ളൂല്ലേ ഇപ്പ ഞങ്ങാവ ഇന്ന് അങ്ങനെ തന്നെയാണ് രണ്ട് മൂന്ന് ദിവസം മുന്നക്കെ തുടങ്ങും പലേ പരിപാടിയും ആയിട്ട് കൊറെ പരിപാടികള് ണ്ട് മാണിഞക ആഹ് ആഹ് പ്പ തുടങ്ങിയതാണ് മറ്റത് കല്യാണത്തിന്റെ ഒരു തലേ ദിവസം കല്യാണം മാത്രല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ രണ്ടു മൂന്ന് ആഹ് അതന്നെ ചെലവാ എല്ലാ ഒര് എല്ലാർക്കും ഇപ്പൊ ഒരുപോലെ ഇപ്പ ചെയ്യാൻ പറ്റികോളണോന്നൊന്നും ഇല്ലല്ലോ
ഉം ഉം
ആഹ് പക്ഷെ ആം ഇപ്പൊ ഒരു ഒരാൾ ചെയ്യണ്ടാ കണ്ട പിന്നെ മറ്റൊരു കുട്ടികൾക്കിപ്പോ അതൊരു അങ്ങനെ ആവില്ല കല്യാണം പറഞ്ഞാ ഇങ്ങനെന്നുള്ളരു ധാരണയിലാവുല്ലോ അവര്
നിങ്ങള് ഒറങ്ങാൻ ലേറ്റ് ആവുവോ
ആഹ് ഞങ്ങള് ആഹ് അതെ പറഞ്ഞല്ലൊ ഉച്ചക്കൊക്കെ വന്ന് കിടക്കണ കാരണം രാ ത്രി നേരത്തെൊന്നും ഒറങ്ങൂല കുറച്ച് വൈകും
രാവിലെ എണീക്കണ്ടേ
ആഹ് രാവിലെ എണിക്കണം കൊറച്ച് എങ്ങനെ ഓണയി എന്നെനീ വിളിക്കാഞ്ഞെ ഒക്കു ഫോണൊക്കെ ചെയ്ത്
അനക്ക് പിന്ന കുട്ടികളൊന്നും ഇല്ലാത്തോണ്ട് ആ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല പക്ഷെ ഹസ്ബൻഡ് രാവിലെ പണിക്ക് പോന്നുണ്ട്
പോൺന്നകൊണ്ട് നേരത്തെ ഭക്ഷണം ഒക്കെ ഇണ്ടാക്കണ്ട അല്ലേ
ആഹ് ആഹ് ചായ ആക്കി കൊടുക്കും ചെലപ്പം പഴം വാട്ടിയതും മുട്ട പുഴുങ്ങിയതും കൊടുത്ത്‌ കഴിഞ്ഞ അങ്ങനെ അങ്ങ് പോകും
ആഹ് ആഹ്
അതൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് ഇല്ല ഹസ്ബൻഡിന്റെ വീട്ടി പോയി അവിടുത്തെ ഉമ്മ ചോറ് കൊടുക്കും
ആഹ് ആഹ് ആഹ് ആഹ് ആയ് ശെരി അപ്പൊ അങ്ങനെ പോവും ല്ലേ
ഉം
പിന്നെ വേറെന്തൊക്കെയാ വേറെന്തൊക്കെയാ വിശേഷം
നിങ്ങള് ടൂറൊക്കെ പോക്ക്ണ്ട
ആഹ് ടൂറൊക്കെ പോവും ഇപ്പൊ സ്കൂൾ അവധിക്കൊക്കെ അങ്ങനെ പോയിരിന്ന് ഞങ്ങള് ഉം മൈസൂര് ഊട്ടി ഒക്കെ പോവും
അട്ത്തന്നെയാ
ആഹ് അടുത്തന്നെ അടുത്തന്നെ എല്ലാരും അടുത്തൊണ്ട് അങ്ങനെ കുടുംബക്കാരുടെ വീട്ടിലൊക്കെ പോവും അങ്ങെനെക്കായ്ട്ടങ്ങെനെ പോണ്
ഭക്ഷണൊക്കെ പ്രീ ഏഹ് ഇണ്ടാക്കുവാ
ആഹ് ഭക്ഷണാെക്കെണ്ടാക്കും എല്ലാതുംണ്ടാക്കും പ്പം പിന്നെ ബിരിയാണ്യൊക്കെ നിങ്ങളെ നാട്ട് ത്ത്ല്ലെത് ഏഹ് അടിപൊളി ബിരിയാണ്യൊക്കെ
എൻക്ക് ബിരിയാണ്യൊന്നും അ ക്കറീല അൻക്ക് നോർമലായ്റ്റുള്ളെ പിന്നെ ഫ്രൈഡ് റൈസ് ചോററീലാ കറിയെല്ലാം അറിയാം
അ തൊക്കേ
വ്ശ്യം കറികളറയാം
എല്ലാ കറികളും അറിയുംല്ലേ
ആഹ്
നിങ്ങളവ്ടെ പിന്നെ വാ ആഹ് ഇത് തന്നെ ആൺണല്ലോ പാെ പൊരിക്കടികളൊക്കെയാണല്ലാെല്ലേ സ്പെഷ്യല് കണ്ണൂര് സ്പെഷ്യല് ആഹ് ആഹ് പൊരി ക്കടികളൊക്കെയാണല്ലാെല്ലേ
നിങ്ങള് കല്ലുമ്മക്കായ് അങ്ങെനാക്കൽണ്ടാ
ഏഹ് ആഹ് കൽ ഞങ്ങടെ ഇവ്ടെ അങ്ങെനെ കാ കല്ലുമ്മകായ കിട്ടൂലാ
അതെയാ
ആഹ് ആഹ് ഞാനേ ഏഹ് പ്പ വെരട്ടോ രോ വിളിക്ക്ന്ന്ണ്ട്
ഉം
കൊർച്ചയ്ഞ്ഞ് വെരേ
ഓക്കെ